എന്ത് പരിപാടി കുളിച്ച് ഇങ്ങനെ എന്താ പരിപാടി വീട്ടിലിരിക്കാണോ
ആ വീട്ടിൽ ഇരിക്കാണ് ഇനിപ്പോ ജുമ ഉള്ള ദിവസല്ലേ ഇപ്പൊ ജുമ്മാക്കൊക്കെ പോകാ ജുമമാക്കൊക്കെ പോവാണ്ടി
അതെ ഞാനിപ്പം ഇങ്ങനെ ഇന്നിപ്പോ ഒരു വീട്ടങ്ങനെ കണ്ടെത്തി വീട്ടില് അങ്ങനെ മൃഗശാലീ ഇ ഇന്നത്തെ കാലത്ത് എത്രത്തോളം മൃഗശാലകൾ ഇണ്ട് അങ്ങനത്തെ ഒരു വീഡിയോ കണ്ട് അപ്പോ ഇങ്ങനെ മൃഗശാല കുറച്ച് സംസാരിക്കാ വച്ചു നിങ്ങക്ക് എന്താഭിപ്രായം മൃഗശാലയെ പറ്റിയൊക്കെ
മൃഗശാലയെ പറ്റി എനിക്ക് ഏഹ് നമുക്ക് അത് എന്ത് അഭിപ്രായം എന്ന് വെച്ചാലേ അത് ഞമ്മക്ക് ധാരാളം ആളുകൾക്ക് മൃഗങ്ങളെ നേരിട്ട് കാണാനും അവർക്ക് മൃഗങ്ങളെ പ മൃഗങ്ങളോട് കുറിച്ച് അറിവ് നേടാനൊക്കെ വളരെ സഹായകമാകുന്ന ഒരു കാര്യമാണ് നമ്മുടെ കേരളത്തിൽ തന്നെ രണ്ടെണ്ണം ഇണ്ട് എന്നുള്ളതാണ് നമ്മുക്ക് രണ്ടെണ്ണം ആ ഒന്ന് തൃശശുരും ഒന്ന് തിരുവനന്തപുരത്തും ഇത് രണ്ടുമേ എനിക്കറിയുള്ളു കേട്ടോ അപ്പൊ എന്താ ഉള്ളത് വച്ചാൽ അതന്നെ വലിയൊരു നമുക്കൊരു അഭിമാനമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും
അതെ അതെ നിങ്ങള് പറഞ്ഞ കാര്യമാണ് കേരളത്തില് ഒന്ന് രണ്ടെണ്ണം ഉള്ളൂ ഞാനും ഞാനാകെ പോയത് തൃശ്ശൂരും പോയിട്ടുണ്ട് പിന്നെ ഞാൻ ഇപ്പോഴത്തെ ഒരു ആസാമിൽ വന്നപ്പോ ഇവിടെ ആസാമില് ഒരു മൃഗശാലയുണ്ട് അവിടെ കാണാൻ പോയി പിന്നെ അതിന് മുമ്പായിട്ട് മൈസൂർ മൈസൂരും മൃഗശാല കാണാൻ പോയിട്ടുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലങ്ങൾ മാത്രമേ ഞാൻ പോയിട്ടുള്ളത് അപ്പൊ നല്ല രസമാണ് എന്താ വെച്ചാ നമുക്ക് മൃഗങ്ങെ കാണാം അപ്പൊ അത് നമുക്ക് കണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള പല മൃഗങ്ങളുണ്ടാകും അതിനൊക്കെ ഭയങ്കര എടുത്ത് നിന്ന് കാണുമ്പോ അത് പ്രത്യേക ഒരു ആവേശം നമുക്ക് ഉണ്ടാകും അതിന് നമുക്ക് നമ്മളൊക്കെ ചിലപ്പോ കടുവയെ അല്ലെങ്കിൽ പുലിയെ അങ്ങനത്തെ ജീവിക അപ്പൊ ഇത്തരം ജീവികളൊക്കെ നമുക്ക് നേരിട്ട് എടുത്ത് പോയി ആണെന്നുള്ള രീതിയിലൊക്കാണ് ഇത്തരം ഈ മൃഗശാല കൊണ്ടുള്ള ഉപകാരം ഭയങ്കര സ്ഥിര ഒരു ഭയങ്കര അമ്മക്ക് രസാണ് കാണുമ്പോ. ഇപ്പൊ കുട്ടികളൊക്ക്യാണ് കുട്ടികൾക്കും വല്യ രസാണ് കാരണം അവര് ഇത്തരം ജീവികളെ കാണുമ്പോണ്ടാവുന്ന പ്രത്യേകമായിട്ട് ഉൽക്കണ്ഠ ആ ഒരു രീതി ഇതിൽ വരുന്നുണ്ടെന്ന്ള്ളതാ പിന്നെപ്പോ ഞാൻ മനസ്സിലാക്കിയത് ഇന്നിപ്പോ പല പല മൃഗ ശാലകളിലും പല മൃഗങ്ങളെയും ഭയങ്കര ഇതില് ചാവുകയും അങ്ങനത്തെ ഒരുപാട് രീതിയില് പ്രശ് ങ്ങൾ സംഭവിക്കണ്ട് എന്താ ഞാൻ മനസ്സിലാക്കുന്നെ കൃത്യമായ രീ തിന ഇതിന നോൽക് നോക്കാത്തത് കൊണ്ടായിരിക്കാം ഇത്തര രീതിയിൽ അപകടങ്ങളും മറ്റുള്ള രീതീല് ഇത്തിര വംശനാശ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ഇതിനെ സംരക്ഷിക്കാണ് കൃത്യമായ രീതിയിൽ ഇപ്പോ ഒരുപാട് നട പടികളൊക്കേറുണ്ട് ഇപ്പൊ പലപ്പോഴ്‌ നമ്മക്കറിയ ബംഗാൾ കടുവയൊക്കെ വലിയ രീതിയില ഇപ്പോ ആഹ് ഇതിനൊക്കെ ആ നഷ്ടപ്പെട്ടൊണ്ടിരിക്കാണ്. അപ്പൊ അതിനൊക്കെ സംരക്ഷിക്കാനൊരുപാട് പദ്ധതികളൊക്കെ ആവിശ് നിക്കണ്ട് ഞാനീ അടുത്ത് പോയി കണ്ടത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്കീ അവ ന്നാലോരീസം കണ്ട കരിമ്പുലി അതിനെനിക്ക് ഇഷ്ടപ്പെട്ട ജീവിതത്തിലൊരി ഒരിക്കലും വിചാരിചില ജെ ജീവിയെ കാണാൻ തന്നെ നേരിൽ കാണാൻ പറ്റൂന്നന്നെ പക്ഷെ കണ്ട പ്രത്യേക രീതിയിൽ എന്തൊക്കെയൊ ഒരു ആ അതേമാരി ആവേശങ്ങട് കേറി അത്രത്തോളം രസാണ് കാണാൻ അങ്ങ അനത്തെ ഒരുപാട് കാഴ്ചകളൊക്കെണ്ട് അപ് നിങ്ങള് എന്തൊക്കെ രീതിയില് നിങ്ങള് മൃഗശാലയിൽ പോയപ്പോ കണ്ടിട്ടുള്ള മൃഗങ്ങൾ എന്തൊക്കെയായിരുന്നു?
കീ കുട്ടികാലം മുതലേ നമ്മൾ നല്ല ആഗ്രഹിച്ച് വരുന്ന ഒരു കാര്യണ് സിംഹത്തെ നേരിട്ട് രിട്ട് കാണാ അതുപോലെ പുലിയെ പുലികളൊക്കെ നേരിട്ട് കാണ അതുപോലെ കടുവ അങ്ങനത്തെ മൃഗങ്ങളൊ ലെ നല്ല വന്യജീവി മൃഗങ്ങളൊക്കെ നമ്മള് നേരിട്ട് കാണന്നുള്ളൊരാഗ്രഹം ചെറുപ്പം മുതലേ ഉള്ള ഉള്ളതാണ്. നമുക്ക്ങ്ങനെ സാധിക്കുന്നില്ലേ നമുക്കിപ്പ കാട്ടിൽ പോയി നല്ല എസ് എസ് ഏ പിന്നാ സ സംരക്ഷണത്തോടു കൂടി നമുക്ക് കാണൻ സാധിക്കോ സാധിക്കൂല അപ്പൊ നമ്മക്ക് ഇത് ൾ ഏ നമ്മക്ക് അയിനൊക്കെര് ഏ നല്ലൊരു വഴി കൂടിയാണ് ഈ മൃഗശാല ള്ളത് ധാരാളം മൃഗങ്ങളും ഞാന് ചില മൃഗങ്ങൾ ന്നെ ഞാൻ അവിടെ പോയപ്പോ എങ്ങനെയൊക്കെ ഒരു മൃഗങ്ങള് ഈ ഭൂ ഭൂയിലൊക്കെ ജീവിച്ചിടുരിക്കണ്ട്ന്ന്ള്ളതന്നെ ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. പിന്നെ നമുക്ക് ശ്രദ്ധിച്ചാലു മനസ്സിലകു ഈ മൃഗശാലകൾ എന്ന് പറഞ്ഞ ഞാല് ആളുകളൊരു ഛേ ആളുകളൊ എന്താ പറയാ ഒരു സേഫ്റ്റി കൂടെ ഏ അവര് നോക്കുന്നുണ്ട് ന്ന്ള്ളതാണ്. കാരണം എന്താന്ന് വെച്ചാല് ഈ മൃഗങ്ങൾ മൃഗ പ്പ മൈസൂര് മൃഗശാല ഞാൻ പോയിട്ടുണ്ട് അവിടുത്തെ അവസ്ഥ പത്ത് മണി മുതൽ ഇത്ര ടൈമന്നുണ്ടാവും അതായത് ആ വന്യ അല്ല കടുത്ത വന്യജീവി മൃഗങ്ങളൊക്കെ അക്രമകാരികളായ മൃഗ ജീവിക അത്ര ആ ഒരു സമയത്തിലാണ് അവര് തുറക്കുന്നത് നമ്മൾ ഇങ്ങനെ പോകുമ്പോ നമുക്ക് കാണാൻ സാധിക്കും ഉള്ള ജീവികളൊക്കെ കിടന്നുറങ്ങ അല്ലെങ്കിൽ കിടക്ക അങ്ങനത്തെ ഒരു അവസ്ഥകളൊക്കെ ഉണ്ടാവുക അപ്പോ ആ ഒരു ടൈമില് ആ സമയത്താണ് അവര് മൃഗശാല തുറക്കുന്നത് നമുക്ക് കാണാ വഴി കിടക്കുന്നത് തന്നെ മാത്രല്ല അങ്ങനെ ആകുമ്പോതേന് നമുക്ക് ഒരുപാട് മൃഗങ്ങളെ കാണാനും ഒരു എന്തും അക്രമല്ല അതെ നമുക്ക് ധൈര്യമായിട്ട് ആരും പേടിക്കണ്ട കാരണം മൃഗങ്ങളൊക്കെ ഒരു വിശ്രമത്തിലാണതൊണ്ട് തന്നെ പിന്നെ ആ അല്ലാത്ത സമയത്ത് ഒന്നും മൃഗശാല തുറക്കൂല്ലല്ലോ അപ്പൊ അധികൃതർ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ
അതെ ഇങ്ങള് പറഞ്ഞെ കാരണം നമ്മള് പലപ്പോ ഞാൻമുക്ക് പലപ്പോ നിരാശ തോന്നുന്ന അവസ്ഥ നമ്മ ചെലേപ്പം ഭയങ്കര ആകാംക്ഷയോടെ പോകുന്ന പല മൃഗങ്ങളടുത്ത് പോകുമ്പോ അവര് ചെലപ്പോ ഉറങ്ങേക്കാരം അപ്പോ നമ നമകന്നറിയ ചില ജീവികളെ കാണാ നമുക്കല്ല താല്പര്യണ്ട് നമ്മള് നമ്മള് സുഹൃത്തുക്കള് പോകുമ്പോ ആ ജീവി നമുക്ക് കാണാം അങ്ങനെ ഉദ്ദേശച്ച് പറഞ്ഞു പോവും പക്ഷെ അവിടെത്തുമളെങ്ങനെ അറിയ ആ ജീവികൾ ചിലപ്പോ അതിന്റെ ഉച്ച സമ സമയതേക്കാല് ഭയങ്കര ഉറക്ക്തന്നേക്കാരും. അപ്പൊ പുറത്ത്ക്കും വരില്ല, അപ് പലപ്പോഴും ഇങ്ങനത്തെ ഒരുപാട് രാശസംഭി ച്ച പല ഘട്ടങ്ങളും എന്റെ ഏ സന്ദർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെപ്പന്ന് ച്ചാ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോ ഭയങ്കര ഇതിലൊരു ബുദ്ധിമുട്ട് ചാലെ ഇവിടെ കാണാൻ പോകുന്ന സഞ്ചാരികളന്താ അവര് പുറത്തുന്നുള്ള ഭക്ഷണം ന്ന്ട്ട് അത് ഇത്തരം മൃഗങ്ങൾക്ക് കൊടുക്കാണ് അത്തരം മൃഗങ്ങള് ആ ഭക്ഷണം കഴിക്കുകയും അത്‌ മൂലം അതിനൊരുപാട് ആരോ പ്രശ്നങ്ങളും അത് ചത്തൊടുക്കുന്ന ഒരുപാട് രീതിയിലുള്ള സംഭവ വികാസങ്ങൾ സംഭവിക്കണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഒരിക്കലും ഇത്തരം രീതിയിൽ കൊടുക്കരുത് കാരണം അവരുടെ കൃത്യമായ രീതിയിൽ ഭക്ഷണ കാര്യങ്ങൾ ക്രമീകരങ്ങളും നോക്ക അതിന് മൃഗശാലയുടെ ആൾക്കാരുണ്ട് അപ്പൊ വെറുതെ നമ്മളോവിടെ ചെന്നിട്ട് നമ്മൾ അവർക്ക് ഭക്ഷ ണം കൊടുക്കുകയും എന്നിട്ട് അതിന്റെ ജീവനെ തന്നെ ഭീഷണിയാകുന്ന രീതിയിൽ ഒരുപാട് കാര്യംചെയ്യാണ് അതിന് ആവശ്യമില്ല അതിന് കൃത്യമായ ഒരു ഭക്ഷണക്കാരു ഉണ്ടാവും അതിനെ പറ്റി അറിയുന്ന ഒരുപാട് ആൾക്കാരാണ് അങ്ങനത്തെ മൃഗശാലയിൽ നിയമിക്കപ്പെട്ടിട്ടുള്ളത് അപ്പൊ അത്തരം ആളുകൾ പറയുന്ന നിയമങ്ങളും അവടെ ഒരുപാട് നിയമങ്ങളും കർശനമായ ഒരുപാട് കാര്യങ്ങളും നമ്മൾ പാലിക്കേണ്ടതുണ്ട് കൃത്യമായ രീതിയിൽ നമ്മളത് പാലിച്ചു അതുകൊണ്ട് തന്നെ ഇത്രം മൃഗശാലകൾ കാണാൻ പോകണം എന്നുള്ളാണ് പിന്നെപ്പോ ഞാൻ മനസിലാക്കുന്നത് കൃത്യമായ ഒരുപാട് സമയങ്ങള് ക്രമീകരണം ഉണ്ട് ഇപ്പൊ രാവിലെ ഇത്ര സമയം മുതൽ ഒരു വൈകുന്നേര സമയം വരെ കാണാണ്ടാവുള്ളൂ കാരണം അതിന് ശേഷം കാണാൻ പോകുമ്പോ അത് അത്തരം മൃഗങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് കാരണം കൃത്യ മായ രീതിയിൽ ഉറക്കും മറ്റു കാര്യങ്ങളും കാര്യങ്ങളും മൃഗങ്ങളുടെ ഭാഗത്തുണ്ടാവണം അല്ലെങ്കിൽ അവരുടെ ജീവിതം നല്ല ആരോഗ്യത്തിന് വലിയ രീതിയില് പ്രയാസം ഉണ്ടാവും ഉണ്ടെന്നുള്ളരു വിഷയം അവിടെ കിടക്ക്ണ്ട് പിന്നെപ്പൊ ഇതി ഏറ്റവും പറയണ ഇന്നിപ്പോ മൃഗശാലകൾ എന്നുള്ളത് മാത്രല്ല പലപ്പോഴും പല വിദ്യാർത്ഥികളും ഗവേഷണത്തിന്റെ ഭാഗമായിട്ടും മറ്റ് പഠന ക്ഷത്വമായിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ ഇത്തരം മൃഗശാലകൾ സംരക്ഷിക്കുകയും സന്ദർശിക്കുകയും അവിടെ ചെന്നിട്ട് ഇത്തരം മൃഗങ്ങളെ കൂട്ടി പഠിക്കുകയും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം എനിക്കല്ലാറിയാം നമ്മൾ ഈ സ്കൂളുകിൽ പഠിക്കു ന്ന സമയത്ത് മൃഗശാല കാണാൻ പോകുക എന്നുള്ളത് സ്കൂളിന്റെ സിലബസിൽ പെട്ട കാര്യമാണ് കാരണം അവിടെ പോയിട്ട് ഞമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു വരികയും അത്തരം കണ്ട കാര്യങ്ങൾ എഴുതുകയും അവിടെ കണ്ട മൃഗങ്ങൾ മറ്റ് സ്വഭാവങ്ങൾ കാര്യങ്ങൾ മനസിലാക്കുകയും അങ്ങനത്തെ ഒരുപാട് രീതിയിൽ പഠനങ്ങൾ ഇപ്പൊ നടക്കുന്നുണ്ട് പിന്നെ ങ്ങൾടക്കം വ്യത്യസ്ത ചില ചില പ്രാണികൾ ചില മൃഗങ്ങളെ പറ്റി ഒരുപാട് ഗവേഷണം നടക്കാ മൃഗശാലകൾ ഉപയോഗിക്കുന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ട്ടപ്പെട്ട പാമ്പുകളെ കണ്ട് പാമ്പു കാണാൻ രസാണ് വ്യത്യസ്ത സ്ഥലങ്ങളിൽ താമസിക്കുന്ന വലിയ വലിയ വിഷമുള്ള കൊടും വിഷമുള്ള പാമ്പുകളൊക്കെ പലപ്പോഴും എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പോ ഇതൊക്കെ വലിയ രീതിയിൽ എനിക്ക് ഭയങ്കര ആവേശവും ഒരു ഉന്മേ ശവും ഇത്തരം മൃഗശാ ശാലകള് സന്ദർശിക്കാൻ ഉണ്ടാക്കി എന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട് പിന്നെപ്പ ഇതില് എടുത്ത് പറഞ്ഞച്ചാല് ഈ രാജ്യങ്ങളിലിപ്പോ വലിയ രീതിയിൽ ആധുനികവൽക്കരണം ഇത്തരം ഈ മേഖലയൊന്നുമില്ല പലപ്പോഴും പല വലിയ വലിയ രീതി രീതി ദുബായിലൊക്കെവിടുത്തെ സൂ ഒക്കെ കാണാൻ അവിടുത്തെ മൃഗശാലയിലക്ക് വല രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു അപ്പൊ നിങ്ങളോട് ചോദിക്കാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായത്തില് എന്താണ് ഇപ്പോ ഇത്തരം ഈ മൃഗശാലനം മാറ്റങ്ങൾ കൊണ്ടുവരണോ അതോ ഇപ്പോ ഉള്ള വിലയിൽ തന്നെ തുടരാനാണോ നിങ്ങളുടെ താല്പര്യം
മൃഗശാലകൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരണം കാരണം കാലം അതിനനുസരിച്ച് മാറണം അതാണ് എനിക്ക് പറയാനുള്ളത് കാരണം എപ്പോഴും എന്താെന്ന് വെച്ചാല് എപ്പോ പയ രീതിയിൽ ഇങ്ങനെ തുടർന്നാല് ചിലപ്പോ അവർക്ക് തന്നെ അതൊരു കേട നാശമായി വരാൻ സാധ്യത ഉണ്ട് അപ്പൊ പുതി പുതിയ പുതിയ രീതിയിൽ ആളുകൾക്കും സൗകര്യം ഉണ്ടാവുക മൃഗങ്ങൾക്കും സൗകര്യം ഉണ്ടാവുക എന്നുള്ളതാണ് അവിടെ കാര്യായിട്ട് പറയാനുള്ളത് ഏ
ആ അതെ അതെ അത് നിങ്ങള് പറഞ്ഞ കാര്യാ അവരുടെ സുഖവും അവരുടെ ഏറ്റവും അനുയോജ്യമായ നോക്കിയിട്ടായിരിക്കണം ക്രമീകരണങ്ങള്അ പ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇന്ന് പോ ഞാൻ നമ്മള് ദുബായിൽ പ്പോ ഒരു മൃഗശാല ഉണ്ട് ആ മൃഗശാലയിൽ കൃത്യമായി അതിന് വേണ്ടി സർക്കാർ കോടികൾ ചെലവഴി വലിയ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ട്കാരണം എന്താ വച്ചാ ഞാൻ മനസിലാക്കിയെ നമുക്ക് ഏറ്റവും അടുത്തറിയൻ പറ്റുന്ന രീ രീതിയിലുള്ള ഒരുരീതിയി ലേക്കാക്കി എന്നുള്ളതാ അതുംഅടുത്തുള്ളത് ന്ന് പറഞ്ഞാൽ നമുക്ക് തൊട്ട അ നമ്മള ഇന്നത്തെ മൃഗശാല നോക്കിയാല് ന സിംഹത്തിന്റെ ഒക്കെ കൂട് നോക്ക് അതിന് ന്റെക്കെ മൃഗശാല യുടെഭാഗം നോക്കിയാണ് വലിയ വലിയൊരു ഒരു പറമ്പാണ് വിട്ടു കൊടുത്തക്ക ണത് അതില് എടെയെങ്കിലും ഒക്കെ ഇത്രം ഈ സിംഹങ്ങളൊക്കെണ്ടാ പക്ഷെ വിദേശ രാജ്യങ്ങളിലൊക്കെ മൃഗശാല ഒരു ഗ്ലാസ് മോഡൽ രീതിയിൽ വൈ ഉണ്ടാക്കിട്ട് അതിനുള്ളിലൂടെ നടന്നു പോയിട്ട് നമുക്ക് നേരിട്ട് അടുത്ത് നിന്ന് കാണാൻ പറ്റുന്ന രീതിയിലൊക്കെ ആക്കിയിട്ടുണ്ട് അതൊരു ഒരുപാട് വിനോദ സഞ്ചാരികൾ ഇത്തരം മേഖലയിലേക്ക് വരാനും കൂടുതലായിട്ടുള്ള പണം ഈ മേഖലയിൽ നിന്ന് ലഭിക്കാനും ഒരു നല്ലൊരു കാര്യമാണ് ഇന്നിപ്പോ ഇ ഇത്തരം മൃഗശാലകളിൽന്നുള്ള സാമ്പത്തിക സമ്പത്തിന്റെ നമ്മുടെ ന്റെ സമ്പത്ത് വള വളർച്ചയില് വലിയൊരു ഭാഗമാണ് കാരണം അവിടെ വരുമ്പോ പൊതുവായി ട്ട്ഒരുപാട് രീതിയിൽ ടിക്കറ്റ് അത് സന്ദർശിക്കാനുള്ള ടിക്കറ്റ് കാര്യങ്ങള്ഉണ്ടാകും അപ്പൊ അതിന്ന്കിട്ടുന്ന ഒരുപാട് വരുവാനുണ്ടാവും പിന്നെ പലപ്പോഴും ഇന്നിപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളിങ്ങനവിടെ പോകുമ്പോ പലപ്പോഴും പല മൃഗങ്ങളും ആളുകൾ സംഭാവന ചെയ്യുന്നുണ്ട് അ തവഅവരുടെ സംഭാവനയായിട്ട് പല മൃഗങ്ങളെയും കൊടുക്കുന്നുണ്ട് അപ്പ ഞാൻ മന ഞനിപ്പം ബടെ ഈ അടുത്ത് ആസാമിൽ പോയിന്ന് പറഞ്ഞു, ആസാമിൽ മൃഗശാല അവിടെ പല മൃഗങ്ങളേയും പലരും സംഭാവ ായി് അവരുടെ കണ്ടുപിടുത്തമായിട്ട് അവരുടെ ഭാഗത്ത് നിന്നുള്ള സംഭാവന ആയിട്ട് അവരേ തരട്ടെ മൃഗശാലകളിലേക്ക് കൊടുക്ക അത് അവരുടെ പേരിൽ പിന്നീട് അവിടെ ഓർമിപ്പിക്കപ്പെടു ഓർമ്മിക്കപ്പെടുന്നുള്ള ഒരു വസ്തു ഇതവിടെ നിലനിൽപ്പുണ്ട് അപ്പൊ ഇത്തരം രീതിയില് ഒരുപാട് മാറ്റങ്ങള്ഇപ്പോ ഇന്നത്തെ കാലത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാ പല മൃഗശാല പല മൃഗശാല പല സ്ഥലങ്ങളിലും പോയി പല മൃഗങ്ങളും ഇല്ലാത്തൊര വസ്ഥയാണ് എനിക്ക് കാണാൻ സാധിച്ചത് വളരേ സങ്കടമായി തോന്നി കാരണം കാരണം ഇത്തരം ആ മൃഗങ്ങൾ ചോദിച്ചപ്പോ പറഞ്ഞത് അത്തരം മൃഗങ്ങൾ ചത്തുപോയി അല്ലെങ്കില് അതിനെ സംരക്ഷിക്കാനുള്ള ഒരു കൈവ് ഇതിനില്ല്യാ അങ്ങൻതെ അതിന്റെ ഭക്ഷണ ക്രമീകരണങ്ങൾ ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ കാരണം ണം പറഞ്ഞിട്ട് ഇത്തരം രീതികള് മൃഗങ്ങളെ സംരക്ഷിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയും ഞാൻഅവടെ കണ്ട അങ്ങനെ അപ്പൊ ഒരുപാട് സങ്കടം തോന്നി അപ്പൊ കൃത്യമായ രീതിയില് പരിചരിക്കാനും അതിനെ കൃത്യമായ രീതിയില് അത് നോക്കാനുള്ളൊരു സംവിധാനം നമ്മുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഇത്തരം മൃഗശാലകൾ നടത്തി പോകുന്ന ആളുകളുടെ ഭാഗത്ത് ഇണ്ടാവണം എന്നുള്ളതാണ് എൻന്റെ ഒരു കാഴ്ചപ്പാട്
ഈ ഇപ്പൊ നമുക്ക് നോക്കാൻ സാധിക്കും. ഈ നമ്മളെഈ കണ്ണൂരുണ്ടല്ലോ കണ്ണൂര് പെറ്റ് സ്റ്റേഷൻ വന്ന്ണല്ലോ. അതും അതില് നമുക്ക് വലിയ തോതിൽ ഇത് നമ്മളെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് യെ.... അവരുടെ മൃഗങ്ങളും അവരുടെ ജീവികളും അതുപോലെ ഏ അപകടകാരി ഇവടെ ജീവികളൊന്നും ഉണ്ടാ ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് കാണാനും എന്തിനൊക്കെ അ യെ കണ്ട ആസ്വദിക്കാനും അതിനന്ക്കെയള്ള ധാരാളം മൃഗങ്ങളിൽ ഏ നായ്ക്കളേയും പക്ഷികളേം അതുപോലെ ഒട്ടകം അങ്ങനെ കാര്യങ്ങളൊക്കെ വെറൈറ്റി വേ വ്യത്യസ്തമായ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതായത് താങ്കൾ കണ്ടിട്ടുണ്ടോ സന്ദർശിച്ചിട്ടുണ്ടോ?
അത് പറഞ്ഞപ്പ ഞാൻ സന്ദർശിചിട്ടില്ല. ഞാ പലപ്പോഴും വിഡിയോയിൽ കണ്ടിട്ടുണ്ട്. അവിടെ അവര് അവരോട് ചെറിയ ചെറിയ മൃഗശാ അത് പോലെ അദ്ദേത്തിന്റെ ഒരുകാര്യം പദ്ധതി എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല രീതിൽ പല മൃഗങ്ങളും മൃഗശാലയിൽ തന്നെ ഇാ പല മൃഗങ്ങളും അദ്ദേഹത്തിന്റെ അടുത്തുണ്ട് കാരണം അതിന് മനസിലാക്കുന്ന അദ്ദേത്തിന്റെ ഒരു ഒരു പുതിയ തുടക്കമാണ് അദ്ദേഹം അതിനന്റെ രീതിയി ഒരുപാട് ഇഷ്ടപ്പെടുന്ന മൃഗങ്ങൾ ഇഷ്ടപ്പെട ഒരാളാണ് അപ്പ അദ്ദേഹം ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് വളർത്തുന്നത് അപ്പോ കൃത്യമായ രീതിയിൽ പരിചരണവും കാര്യവും കൃത്യമായി നൽകാനുള്ള സംവിധാന ഒക്കെ ഏർപ്പെടുത്തി ണ്ട് അപ്പോൊ മനസ്സിലാക്കുന്ന ഒരുപാട് ഒരു കാണാനായിട്ട് ഒരുപാട് പ്രേക്ഷകര് അതിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരി ആ നാട്ടിലേക്ക് കണ്ണൂരിൽ ആ സ്ഥലത്തിലേക്ക് പോകുന്നുണ്ട് അപ്പൊ ഇത്തരം ഒരുപാട് സ്ഥലങ്ങളൾ ഇ കേട്ടോ അത് ചില ചില ചില ചില പാമ്പുകൾ മാത്രം വളർത്തുന്ന ആൾക്കാരൊക്കെണ്ടമ്മള അറിയില്ല പാമ്പുകൾ മാത്രം വളർ ആക്കാർ ചില ചില മൃഗങ്ങൾ മാത്രം വളർുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പ അപ്പോ പലരുടെയും താല്പര്യങ്ങൾ വ്യത്യസ്ത രീതിയില അവരതിനെ അനുസൃതമായി ട്ടുള്ള ഒരുപാട് രീതിയിൽ സംരക്ഷണോ മറ്റുകാര്യങ്ങളോ ഒരുക്കിയിട്ടപ്പോ ഹും ഒരുപാട് സ്വ കാര്യങ്ങൾ നടക്ക്ണ്ട്ന്ന്ളളതാ അപ്പൊ എന്തായാലും ഒരുപാട് സംസാരിക്കാൻ പറ്റിയ സംസാരിക്കാനുള്ള ഒരു വിഷയം കൂടിയാണ് മൃഗശാലകൾ നമുക്ക് സമയം ഒരുപാട് ലഭിക്കുകുണ്ടെങ്ക നമുക്ക് എന്താവാ കൂടുതലായിട്ട്ഈ വിഷയത്തിൽ നക്ക് സംസാരിക്കാം അപ്പൊ നമുക്ക് എന്താവാ തല്കാലായിട്ട് നമ്മക്ക് അവസാനിപ്പിക്കല്ലേ?
ആ എന്നാ ശരി
ആ അതേ എന്നാ ശരി